ഹലോ ആ കേക്കണില്ലേ
ആഹ് കേക്കുന്നുണ്ട്.
ആഹ് ഞാൻ കൊറേ പ്രാവശ്യം ഹലോ പറഞ്ഞ് കേക്കണില്ല ച്ച്
അപ്പോ അതിൻ്റെ നെറ്റ് വർക്കിന്റെ എന്തേലും വിഷയം കാണും.
ആഹ് ഇവിടെ പിന്നെ രണ്ടു ദിവസായിട്ട് ഇപ്പ മഴയില്ല.
മഴയില്ലല്ലേ അവിട ഓ ഇവിടെ ഒന്നും പറയണ്ട ഭയങ്കര മഴയും കാറ്റും ഇടിയും മിന്നലും എല്ലാവൊണ്ട്.
ആഹ് ഇവിടെ രങ്ങീസാ ട്ടില്ല.
ഉം ഇവിടെ എല്ലാം വെള്ളം പൊങ്ങി കിടക്കുവ വീടിനടുത്തെൽ
ആഹ്. ആഹ് ശരി ചായ കുടിച്ചോ ആഹ് ആഹ് ഉം ഉം ഉം.
പ്പം അതിന് ഇങ്ങനെ റെഡിയായിട്ട് ഇരിക്കുവാ
ആഹ് എന്താ എന്തെങ്കിലും
അതെ അത് മോൻ ഏ എന്റെ മോന്റെ കയ്യേ കണ്ണി തട്ടി അപ്പൊ കണ്ണില് നമ്മുടെ കൃഷ്ണമ കൃഷ്ണമണീടെ താഴെ ഇങ്ങനെ ആ വെള്ള വെള്ള പോഷൻ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കിടക്കുന്നു ഇങ്ങനെ ക്ലോട്ട് ആയതുപോലെ. ഞങ്ങള് ഉം ഇന്നലെ ഒന്ന് ഇവിടെ അടുത്ത് ര് ഹോസ്പിറ്റല് പോയായിരുന്നു രാത്രിയയി പത്തുമണിയായി കണ്ടപ്പോഴേ ഇത് അപ്പം ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവിടെ ചെന്നപ്പോ ആ ഡോക്ടർ പറഞ്ഞ് ഏതെങ്കിലും ഒരു കണ്ണിന്റെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ആഹ്. ഇന്ന് ഇപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലായിടത്തും വിളിച്ചിട്ടങ്ങും ഇല്ല. പിന്നിപ്പൊ ഒരിടത്തു വിളിച്ചു അത് നമ്മടെ വീടിൻ്റെ തൊട് കൊറേ ദൂരമുണ്ട് ഞാൻ പിന്നെ നാളെ വല്ലോം പോവാന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ചേട്ടൻ സമ്മതിക്കുന്നില്ല പോവാന്ന് പറഞ്ഞോണ്ടിരിക്കുക.
ആഹ് കണ്ണല്ലേ കണ്ണ് അതൊണ്ട് വെച്ചിരിക്കാനും പറ്റ് റ്റില്ല അത് നല്ലൊരു കണ്ണിന്റെ ഇപ്പത്തന്നെ കാണിക്കേണ്ടി വരും കണ്ണിന്റെ ആഹ് കണ്ണിന്റെ മാത്രായിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ.
ആഹ് അതാ അതാ ഇത് കണ്ണ് മാത്രേ ഉള്ളൂ വേറൊന്നും ഇല്ല ഇവിടെ ഈ കണ് കണ്ണിന്റെ ഈ ഓപ്പറേഷനും അത് ഇതുവൊക്കെ ഉള്ള വലിയ ഹോസ്പ്പിറ്റലുണ്ടല്ലോ അങ്ങനത്തെയാ നമ്മുടെ ഇവിടെ അടുത്തൊക്കെ വേറെ ഉണ്ട് അല്ല പക്ഷെ ഇന്ന് ഞായറാഴ്ച അയത് കൊണ്ട് തൊറക്കത്തില്ല അപ്പം പോവാന്ന് വിചാരിച്ചത് അപ്പോ നമ്മുടെ ഇവിടെ ഇന്നലെ ചെന്നിട്ട് ആ ഡോക്ടർ നോക്കിയിട്ട് ടോർച്ചടിച്ച് നോക്കിയിട്ട് ഈ വലിയ മുറിവൊന്നും കാണുന്നില്ല അപ്പൊ അവര് പറഞ്ഞ് ഈ റെറ്റ് ഈ കണ്ണിന്റെ കൃഷ്ണമണീടകത്തോട്ട് വല്ല കോറല്ണ്ടെങ്കി അറിയാൻ പറ്റത്തില്ലാ ടോർച്ച് അടി നോക്കുമ്പോഴേ അപ്പൊ അതിന്റെ തന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് അവർ ടെമിഷനിൽ കൂടെ നോക്കുമ്പോം അറിയുന്നത് അങ്ങനെ ഇല്ലല്ലല്ല ബുദ്ധിമുട്ടൊന്നുമില്ല വേദന അങ്ങനെോ മോന്റെ കൈ തട്ടിയപ്പോ വേദനയ ഉണ്ടായിരുന്നു അല്ലാതെ വേദനയെന്ന് ഇല്ല
കരട് പോയ പോലെ തടച്ചിലോ എന്തെങ്കിലുംണ്ടോ
ചെറിയൊരു ബുദ്ധിമുട്ട് ആ ബ്ലഡ് ഇങ്ങനെ കണ്ണിൽ കടക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ബ്ലഡ് അതിങ്ങനെ ഡോക്ടർ ഇന്നലെ ചെന്നപ്പോ അവര് പറഞ്ഞത് ചെറിയ വെയിൻസ് ഒക്കെ ഉണ്ടല്ലോ കണ്ണില് അപ്പൊ അത് പൊട്ടിയതിന്റെ ആ അല്ലാതെ കൊഴപ്പ ഇില്ല പക്ഷെ എന്നാലും ഒന്ന് ഈ കൃഷ്ണമണിയിലോട്ട് വെള്ളം
ബാധിക്കും എന്താന്ന് വെച്ചാല് ഇപ്പൊ ചെറിയൊ കേടാവകും ചിലപ്പോ നമ്മളത് നിസ്സാരം വെക്കും പിന്നെ അത് കണ്ണിന്റെ ഉളളിൽ പഴുപ്പായി അങ്ങനെ ന്തെങ്കിലും ബുദ്ധിമുട്ട് ഭാവിയില് സാദ്യദകൾ കണ്ണ് അവത്കൊണ്ട് കണ്ണ്റിസ്ക് ഇടു ക്കാൻ പറ്റുലാ ഉം എന്നിട്ട് പോവാനൊങ്ങി നിക്കാ
ആ പോവാൻ വേണ്ടിയിട്ട് റെഡിയയിട്ടിരിക്കുന്നതിന് ചേ ചോട്ടൻ ആഹാരക്കെ കഴിക്കണം ഞാനും മോനും കഴിച്ചിട്ടൊകെ ഇരിക്കാ പിന്നെ മോനുംപനി ചേട്ടനുംപനി എല്ലാവർക്കും ഓരോരോ ബുദ്ധിമുട്ടായിട്ടിരി കാ ഉം കുൻ
തന്നെയല്ലാർക്കും
കുഞ്ഞിനെ കൊണ്ടു പോവാൻ പറ്റിയില്ല ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പൊ ഡോക്ടർ ഇല്ല ഇയാളെ കാണിക്കുന്നത്ഇനി നാളത്തേക്ക് ബുക്ക് ചെയ്തിട്ട് മോന നാളെ കൊണ്ടു പോകണം അങ്ങനെ
വരും കാലാവസ്ഥ ആതാണെ പനിം ജലദോഷോം മൊത്തത്തിൽ അസുഖാണ് എല്ലാർക്കും ഉം കാരണം വെയിലും കൊറെ വെയില് പിന്നെ കൊ റെ മഴ അത് കാരണെ നമ്മള് പൊറത്തക്ക് ഇറങ്ങണില്ലെങ്കില് നമു ക്കത് പ റ്റണില്ല കാലാവസ്ഥ.
അതെ അതെ ഇതിപ്പം എന്റെ അമ്മയ്ക്ക് ഉണ്ടാരുന്നു പനി അമ്മയ്ക്ക് പനി ഉണ്ടാരുന്നു അപ്പം ഞങ്ങള് അമ്മയുമായിട്ടൊക്കെ ഒരു യാത്ര പോയാരുന്നു അപ്പൊ യാത്ര പോയപ്പോഴത്തേക്കും പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും കുഞ്ഞിന് അപ്പൊ പനിയായി പിന്നെ അത് കഴിഞ്ഞ് ചേ ട്ടനായി
ഉം ഇപ്പൊ മെയിനായിട്ട് വരുന്നത് കുട്ടികൾക്കും വയസായവർക്കുവല്ലേ അവര് കുട്ടികളും അവരും ഒരുപോലെയല്ലേ വയസായരും കുട്ടികളും ഉം
അങ്ങനെ അത് കഴിഞ്ഞപ്പം ഇപ്പൊ ചേട്ടന് പനിയായി
ഉം
ഞങ്ങള് കൊഴപ്പമില്ലാതിരുന്നെയാ അപ്പോ ഇന്നലെ ഞങ്ങളൊരു യാത്ര പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്കാ കുഞ്ഞിന്റെ കൈ കണ്ണിൽ തട്ടിയത് വീട്ടിൽ വന്ന് ഒന്ന് മുഖമൊക്കെ കഴുകാൻ വേണ്ടിട്ട് കണ്ണാടിയുടെ മുൻപിൽ വന്നപ്പോഴാണ് ഈ കണ്ണില് ഈ ബ്ലഡിങ്ങനെ കെടക്കുന്ന കണ്ടത്
ഉം എല്ലാർക്കും ഓരോരോ ബുദ്ധിമുട്ട് ഉം ഉം ഏ അതെ സ്കൂള് തൊറന്നാ അപ്പൊ ഇനി പിള്ളേരൊന്നും ഉണ്ടാവൂല ഒറ്റക്ക് ഇപ്പൊ പിന്നെ നല്ല തെരക്കാണ് എന്തായാലും അവര് പോയ പിന്നെ ഒറ്റക്കാവും പിന്നെ റ്റൂല്ലല്ലോ ഉം പിന്നെ സ്കൂളില്ള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചോ?
ആഹ് ഇല്ല വാങ്ങീല്ല മോന് പത്താം തീതിയെ സ്കൂള് തുറക്കത്തൊളൂ ചെറിയ ആളല്ലേ അപ്പം പിന്നെ വാങ്ങി ത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ കുറേ സാധനങ്ങൾ നമ്മള് ആദ്യ ആദ്യമായിട്ട് പോയത് കൊണ്ട് നമുക്ക് ഈ എന്തെക്കെ വാങ്ങിക്കണന്ന് അറിയാതെഒരു കൊറേ സാധനങ്ങൾ വാങ്ങ് അപ്പ അതെ ല്ലാം അധിക ഇരിപ്പുണ്ട് പിന്നെ എന്റെ ആങ്ങള ഇപ്പം കൊറച്ച് സാധനങ്ങളെല്ലാം ഇയാക്ക് വേണ്ടിട്ട് കൊടുത്ത് വിട്ട് അപ്പ പിന്നെ നമ്മൾ പ്രത്യേകിച്ചന്നും വാങ്ങിക്കണ്ട പിന്നെരു ലഞ്ച് ബോക്സും കൂടെവാങ്ങ ച്ചാ മതി ബാക്കിയെല്ലാം ഒണ്ട്
ആ തെ പിന്നവർ
അവിടെയെന്തായി വാങ്ങിച്ചോ സാധനങ്ങളൊക്കെ
ആ ഞാൻ കൊറച്ച് ഒരാഴ്ച മുന്നെ ഞാൻ വാങ്ങിച്ചു ഞാപ്പം ഇനിം ഇപ്പോ സ്കൂൾ തൊർക്കുന്നേന്റെ മുന്നെ പെ ര്ന്നാളും വരെല്ലേ പെര്ന്നാളിന്റെ തെരക്കും ഒക്കെപ്പാടെണ് അപ്പൊ പിന്നെ സാധനങ്ങള് വേം പോയി വാങ്ങിച്ചു ഉം സ്കൂള് തൊർക്കണേന്റെ രണ്ടീസം മുന്നേ പെരുന്നാളു ആണല്ലോ വലിയര്ന്നാള് ഉം അതിന്റെ തെരക്കൊക്ക് ഒക്കപ്പാടെ തെരക്കണ്ടാ വിചാരിച്ച് ഒക്ക പോയി വാങ്ങിച്ചു ഉം
ഞങ്ങളിപ്പോ പോയായിര്ന്നേ ഈ യൂ ണിഫോമും ടെക്സ്റ്റ്, പെനൊക്കെ വാങ്ങിയ്ക്കാ വേണ്ടിട്ടേ പക്ഷെ ഏ യൂണി പ്പോവും ഞങ്ങളോ വാങ്ങിയില്ല കഴിഞ്ഞ വർഷത്തെ യൂണിഫോമൊണ്ടല്ലോ അപ്പം യൂണിഫോമൊന്നും വാങ്ങിച്ചില്ല ടെക് സ്റ്റ് മാത്രം വാങ്ങിച്ചു ഫീസ് വളച്ചിട്ട് വന്ന്
ആ ഏ യു എന്റെ മോൾക്കുണ്ട് യൂണിഫോമൊക്കെ അവള് യു കെ ജിയാണ്. അവൾക്കു വാങ്ങിച്ചല്ലേണ്ട് യൂണിഫോമൊന്നും വാണ്ട ബാക്കിയിള്ളത് മതി
ഉം ഉം
പിന്നെ
വേറെ എന്താ വിശേഷം രാവിലെ ദേ കാപ്പിയൊക്കെ ആക്കിയിട്ടിരിക്കിന്ന് ചോറൊന്നും വെച്ചില്ല ഇനി ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നിട്ട് ഇപ്പ താമസിക്കിന്നുവെങ്കി റൈസ് കുക്കറിലാ ഞാൻ ചോറ് വെക്കുന്നതേ അപ്പൊ രാവിലെ ഇവിടെ മോന് രാത്രി ചൂടൊക്കെ ആയതുകൊണ്ട് പിന്നെ വെളുപ്പിനെ ആയി ഉറങ്ങിയപ്പം
ആ അല്ല അപ്പൊ റൈസ് കുക്കറിൽ വെക്കുമ്പോ ചോറ് എങ്ങനെ അരി എങ്ങനെ തിളപ്പിക്കല് ഗ്യാസിലോ
ആ ഗ്യാസിലാ ഞങ്ങൾ ഇവിടെ രണ്ട് മൂന്ന് ഞങ്ങള് ഞാനും ചേട്ടനും കുഞ്ഞും അല്ലേ ഉള്ളൂ അപ്പൊ ഇച്ചിരി ചോറ് മതിയല്ലോ അപ്പൊ ചെറിയൊരു കലത്തില് രാവിലെ എണ്ണി തിളപ്പിച്ച് വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ എടുത്ത് അരി അടച്ചങ്ങിടും ഇച്ചിരി ചോറ് മതിയല്ലോ
എനിക്കും എനിക്കുണ്ട് റൈസ് കുക്കർ ഞാൻ അങ്ങനണ്ട് എവിടെങ്കിലും പോ ഒന്നാമത്എന്താണോ ഗ്യാസിൽ തിളപ്പിക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ പിന്നെ രാത്രിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടല്ലേ കിട്ടാന് അപ്പഴും ബുദ്ധിമുട്ടാണ് അതിൽ ഇങ്ങനെ വെക്കുമ്പോഴേ ഗ്യാസ് തിരുവോ എന്ന് പേടി
ഉം ഉം ആ ഇവിടെ നമ്മള് ഇവിടെ ഇവിടൊക്കെ ഈ ഞങ്ങള് കുടുംബത്ത് താമസ സമയത്ത് അവിടെ അല്ലാതെ അടുപ്പിലിട്ടായിരുന്നു വെച്ചോണ്ടിരുന്നത് ഇപ്പൊ ഞങ്ങള് മാറികഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം നമ്മളല്ലേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും ഒരു വിശേഷം വരുമ്പോ ഈ വീട്ടുകാരെ എന്റെ വീട്ടിൽനിന്നും ചേട്ടന്റെ വീട്ടീന്നും എല്ലാരുമൊക്കെ മോന്റെ ബർത്ത്ഡെ പിന്നെ ഇവിടെ അമ്പ ഉത്സവം ഞങ്ങളുടെ വിവാഹവാർഷികം അങ്ങനെക്കെ എന്തെങ്കിലൊക്കെ വരുമ്പോ എല്ലാരും കൂടെ ഒരുമിച്ച് കൂടും അപ്പൊ ആ വെളിയിലിട്ട് വലിയ കലത്തില് അടുപ്പ് കൂട്ടിയിട്ട് വെക്കും അല്ലാതെ ഇ ചോറ് തിളപ്പിച്ച് വെക്കും ഇന്ന് ഇനി എണീറ്റപ്പോ ഞങ്ങള് കൊച്ച് നേര ഒമ്പത് മണിയായപ്പോഴാ എഴണീറ്റത് രാവിലെ ത്തിരി ഒന്നും ഉറങ്ങാത്തത് കൊണ്ടേ എണീറ്റതുകൊണ്ട് ചോറന്നും തിലളപിച്
ഉ ഞാനും വാങ്ങിച്ചത് എനിക്ക് ഇതേപോലെ ഉ ഓ ഇതരു പ്രഗ്നന്റ് ആയപോ വൈ ഭയങ്കര ബുദ്ധിമുട്ടായിന്നപ്പോ ഞാൻ അങ്ങനെ വാങ്ങിച്ചതരുന്നു പിന്നത് അത് അബോഷനായി പോയി എന്നാലും അപ്പൊ തീരെ സുഖം ഉണ്ടായിരുന്നില്ല പ്പൊ
ഓ
വെക്കാനൊക്കെ ബുദ്ധിമുട്ടായത് കാരണെ ഇതാകുംമ്പോ അങ്ങട്ട് തൾ കുറച്ചുങ്ങട്ട് ഇറക്കി വെച്ചാ പിന്ന കുറച്ച് കഴുമ്പോ വരുമ്പോ നോക്കിയാ മതിയല്ലോ നല്ലേ
മതിയല്ലോ അതെ അതെ ഞാൻ അങ്ങനാ ചെയ്യുന്ന മോന് സ്കൂളിൽ കൊടുക്കണല്ലോ ചോറ് അപ്പൊ പിന്നെ
ആഹ് ആഹ് അന്ന് അങ്ങനെ അന്ന് അങ്ങനെ വാങ്ങിചിട്ട് ഇപ്പ അത്ണ്ട് എന്തായാലും എ
ആഹ് ഇത് എന്റത് ഒരു എട്ട് എ എട്ടു വർഷം ഞങ്ങളടെ കല്യാണത്തിന് വീട്ടിൽന്ന് വാങ്ങിച്ച വീടുകാഴ്ചക്ക് വന്നപ്പോ കൊണ്ടുവന്നായിരുന്നു
ആഹ് സ്റ്റീലിന്റെ ആണോ
ആ സ്റ്റീലിന്റെ ആ അത് ഇതിനകത്ത് ഇരിക്കുന്ന കലം വലിയ എനിച്ചു ഞാൻ ഞങ്ങളുടെ കുടുംബതാരുന്നു എല്ലാര് കൊടുക്ക ഒക്കെ ചോറ് വക്കാൻ പറ്റുന്ന രീതിക്കുള്ള കലവായിരുന്നു കൊണ്ടുവന്നതെ ഇപ്പൊ നമുക്ക് ആ കലം അത്രയും വേ ചെറിയൊരു കലം മതി അതൊണ്ട് അതൊക്കെടുത്ത് മാറ്റിയിട്ട് കുഞ്ഞിക്കലത്തില വെ പിന
ഞാൻ വലുതന്നെ നിക്ക് നിക്ക് നിങ്ങള എല്ലാരും ഉണ്ടെങ്കിൽ ഞങ്ങള് അഞ്ച് പേരുണ്ടല്ലോ അപ്പൊ അവർക്കുള്ളതൊക്കെ വെക്കാൻ പറ്റ വല്യ കലം വല്യ കു ഞൻ മാറ്റിട്ടില്ല അപ്പൊ അതിൽന്നെ ഞാൻ വെക്കും അതില് വെക്കുമ്പോ എന്താ വെച്ചാല് നേരെ വേവ പാരാലോ വിചാരിച്ചിട്ട്
ഉം ന്നാ ശരിയടാ ഞാനെ വിളിക്കാവേ ഞാൻതാ ഹോ ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടിട്ടേ
ആ ആ ആ ഓക്കെ ഓക്കെ എന്നാ പിന്ന വിളിക്കാ ആ ശെരി ആ